ഹലോ
ഹലോ
സുകാണോ
സുഖം എന്തൊക്കെ വിശേഷങ്ങള്
ഇവ്ടെ നല്ല വിശേഷം അവിടുത്തെ വിശേഷങ്ങള് എങ്ങനെ
എന്താ സുഖായിട്ട് പോണ് മഴ ഒക്കെ ഇണ്ട്
ഉം ഇവടിം ഇണ്ട് മഴ
ഇങ്ങളെവിടെ സ്ഥലം
എ സ്ഥലോ സ്ഥലം ചോദിച്ചാൻ പാടില്ല
അതെ
ഓഹ് പിന്നെ
പിന്നെ എന്തൊക്കെ
ഏ രാവിലെ ചായട്ചോ
ആ ചായ കുടി കഴിഞ്ഞാ പോവും ഫുഡ് ഉണ്ടാക്കി അപ്പം അപ്പം ബീഫ് കറി
മം
ഇങ്ങക്കോ
എന്ത്?
ഫുഡ് എന്തേനു
ഇന്നോ
ഉം
ന്ന് എന്തുണ്ടാക്കിട്ടില്ല
ആന്താ അങ്ങനെ
ഇന്ന് മഞ്ചേരിക്കെ ഫുഡ് കൊണ്ടൊവാൻണ്ട്
അതെ അപ്പൊ
അപ്പം അങ്ങനണ്ടാക്കീന്
അതെ ആഹ് എന്താ ഇണ്ടാക്കിയേ
പയറുപ്പേരി
മം
മീൻ പൊരിച്ചത്
അതെ
അച്ചാറ്
ഉം
പിന്നെ വെണ്ടക്ക കറി
അതന്നെ
ഉം ചോറ് വേണ്ടേ
ആഹ് ചോറുണ്ട്
ആഹ് അതെ പിന്നെന്തൊക്കെയാ
കുട്ടികളൊക്കെവിടെ
എൻക്ക് കുട്ടികളില്ലാ
ഉം
ഉണ്ടോ
ആഹ് ഇണ്ട് ഇണ്ട് രണ്ടാള്
ഏഹ്
ഉം അതെ ഒരു ഒരു മോള് പഠിക്ക് ഒരു മോള് ഒന്നര വയസ്സ്
ഏഹ് എൽ കെജിയോ യു കെജിയോ
അല്ല മോൻ മൂന്നില്
ഏഹ്
ട്രിപ്പോവാറുണ്ടോ
ആഹ് ട്രിപ്പോവാറുണ്ട്
എവിട്ക്കാ പോയേ
കൊറേ സ്ഥലങ്ങള് പോയിട്ട്ണ്ട്.
ഏറ്റം ഇഷ്ടം ഉം ഏറ്റം ഇഷ്ടം എവിടേക്കുപോയതാ
പോയതാ ചോദിച്ചാൽ ഊട്ടി
സെയിംബിച്ച് അവിടെത്തറിയില്ല പ്രത്യേകൊരു ഇഷ്ടാണ്
അതെ
രണ്ട് വെട്ടം പോയേനു
ആഹ്
എന്നാല് ഇഞ്ഞും പോവാൻ തോന്നും
ഉം ഉം ഉം
ആ ക്ലൈമറ്റോക്കെ അടിപൊള്യാ. ആ ലാസ്റ്റ് എത്ത്ണെ
ആഹ്, ആഹ്, ആഹ്. യാത്രപോയാമ്മക്ക് കൊതി തീരൂലല്ലോ.
ഇല്ലാ. ൻക്ക്
വാതാനല്ലെ കിട്ടൂ.
ഉം പെരേ നിക്ക്ണാട്ടീൽനല്ലത് യാത്ര പോണാഷ്ടം.
ആഹ്. എങ്ങനെ പോകാറ്, കുടുംബത്തോടപോ അതോ ഏഹ്
വീട്ട്ന്ന് വിടൂലങ്ങനെ. ഹും
ആഹ് ആഹ് കുടുംബത്തോടൊപ്പം പോവാറ്, എങ്ങനെ പോവാറ്?
ഏഹ്, ഫ്രാ ആഹ് ഫ്രൻസിൻ്റെ കൂടെ ഒരു വട്ടം പോയിണ്. ബില്ല് ഏഹ്, ഏഹ് നെൽമ്പൂര്ക്കാ പോയത്.
അതെ ആഹ് തേക്ക് മ്യൂസിയം.
ഉം തേക്ക്മ്യൂസിയല്ലെ ഞങ്ങള് ക്യാമ്പായിട്ട് പോയീണ്.
ആഹ്.
അല്ലാതയിട്ടും പോയിണ്.
അതെ, ആഹ്
പിന്നെ, ഞാൻ തോനെ ട്രിപ്പ്അർണാ പോയിട്ടൊന്നുല്ലാ. പോയിക്ക്ണോയ്ച്ചാ പോയിക്ക്ണ്.
ഉം. അല്ലസ് ടൂറ് പോണത് അമ്മക്ക്പ്പോ സ്റ്റാറ്റസ് സ്റ്റോറികള്ടാനാണല്ലൊ. കൂട്തല്
ഉം, അതെ അതെ.
ഫോട്ടോസൂട്ടും. ആഹ് അതെ ആഹ്.
ഉം, ഞ്യാങ്ങനെട്ക്കും ഫോട്ടോ ഒന്നുട് കൂലാങ്ങനെ ൻക്ക് വയങ്കര മടിയാ എന്താറീലാ.
ആഹ് വീട്ട്ലാരൊക്കെള്ളത്.
ഏഹ്, ഇപ്പം ഞാനും ൻ്റെമ്മീണ്ട് വടെ.
അതെ, ഉം
ഉപ്പ പൊർത്ത് പോയിണ്.
ആഹ് ആഹ്
ബ്രദറും പൊർത്ത് പോണ്
ആഹ്
ആഹ് ആഹ്
ട്രിപ്പ് പോകുമ്പ നമുക്ക് നല്ല ഹാപ്പിയാവൂല്ലേ നമ്മളെ മനസ്സൊക്കെ
ഉം പറയാണ്ടോ
അഹ്
ഒരു ആ പൊറത്ത്ക്കെറങ്ങുമ്പോ ആ ട്രിപ്പ് പോയി അവ്ടെ എത്തുമ്പോ തലേന്ന് എന്തൊക്കോ പോയാത്‌രി
ആഹ്
എന്തോ ഭാരങ്ങള്ട്ത്തെച്ചാതിരി
അതെ ആ
ലക്ഷദ്വീപ് ക്കൊക്കെ പോവും ഏഎ കാശ്മീരി ലക്ഷദ്വീപ് ല്ലേ
ആഹ്
അങ്ങട്ടൊക്കെ ഭയങ്കര താല്പര്യം ണ്ട് പോവാൻ
ആഹ് ഹഹഹ
ആ നീല വള്ളല്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് കുളീ കഴിഞ്ഞിട്ടില്ല
ആഹ് ആഹ് ഫുഡൊക്കെ റെഡി ആയിണ്ടാവുംലെ അപ്പൊ
ഉം അത് രാവിലേ തന്നായി
അതെ ട്രിപ്പ് പോവുമ്പോ ഫുഡൊക്കെ കൊണ്ടു പോവാറോ എങ്ങനെ പോവാറ്?
ട്രിപ്പ് ഫുഡ് കൊണ്ട് പോയീനു
ആഹ്
ഊട്ടി
ആഹ് ആഹ് ആഹ്
പിന്നെ അധികം കവറൊന്നും പറ്റൂലല്ലോ അപ്പം അങ്ങനെ കൊണ്ടോവും
അതെ ആഹ്
ബ്ലാസ്റ്റിക് കാ വറ്
കവറുകൾ ഒഴിവാക്കണം ന്നാണല്ലോല്ലേ
ഉം നെയെമാ
ആഹ്
അതെന്നെ നല്ലതും വേസ്റ്റ് ണ്ടാവൂലല്ലോ
അതെ
ഇന്നാലും ഇപ്പൊ കടകളിലൊക്കെ കിട്ടാനും ണ്ട്ട്ടോ ഉം നിരോധിച്ച് പറ്റെ നിരോധിച്ചിട്ടൊന്നുല്ല നിരോധി ഉം നിരോധിച്ചിണ്ന്ന് പറഞ്ഞീനി പിന്നെ
പിന്നെ അത് ക ആഹ് പ്പൊ ഹരിതകർമ്മസേനകളൊക്കെണ്ടല്ലോ നമ്മക്കത് കൊണ്ട് പോവാന്
ആഹ് ഇപ്പ അത്ണ്ട് ഓരോ ഓരോ മാസം വേറെ വേറെ
അതെ
ന്ന്പ്പ ചെര്പ്പാണെങ്കി നാളെ വേറെ
ആഹ് എവ്ടെക്കെക്കെ പോയത് ങ്ങൾ ട്രി ട്രിപ്പ് പോയതെങ്ങട്ടൊക്കെ?
ടിപ്പ് അയന്നെ ഒന്നൂട്ടി
ആഹ്
ഒന്ന് ബ്ബടെ ഏഹ് ആനപ്പിണ്ടില്ലേ തൃശ്ശൂര് ഉം അങ്ങട്ട് ഉം പിന്നെ ഉം പിന്നീ ഞ ഞാന് പറഞ്ഞ കു ത്തോനെ ട്രിപ്പൊന്നും പോയിട്ടില്ല നാലെണ്ണോ അങ്ങനെക്കെ പോയിട്ടാെള്ളു
ഓക്കെ ഉം ഉം ഞാൻ കൊറേക്കെ പോയിട്ടുണ്ട് ഞാൻ കൊറെ പോയിട്ട്ണ്ട് അങ്ങനെ
ഏ സ്റ്റോറി അറിയാനൊന്നുല്ല ഇൻക്ക്
അതെ ആഹ്
ഇന്ന എവിടെകേക്ക പോയി. ആ സ്റ്റോറിയൊന്ന് കേക്കട്ടെ.
അതെ
ഉം
ഞാൻ സ്ഥലങ്ങള് പോയിട്ടുണ്ടെങ്കിലും നിലമ്പൂർ തേക്ക്മ്യൂസിയം പോയിട്ടുണ്ട് ബീച്ചില് പോയിട്ടുണ്ട് ഊട്ടി പോയിട്ട്ണ്ട് മിനി ഊട്ടി പോയിട്ട്ണ്ട് പിന്നെ ചെറ്യെ ചെറ്യെ സ്ഥലങ്ങള് വിടെ അട്ത്തെക്കെ പോയിട്ടുണ്ട് തൃശ്ശൂര് പോയിട്ടുണ്ട് മലമ്പുഴ പോയിട്ടുണ്ട് മലമ്പുഴയൊക്കെ ഡാമൊക്കെ കണ്ട് നല്ലെ
ആഹ് മലമ്പുഴ ഞാനും പോയിട്ട്ണ്
ആഹ് അതെ കുട്ടീന്റെ കൂടെ സിൽവർ സ്റ്റോമ്ക്ക് പോയിട്ടുണ്ട് അവിടെ പൂളിലൊക്കെ ചാടി അടിച്ചു പൊളിച്ചു അന്ന് അതൊക്കെ ആഹ് ഹൈലൈറ്റ് മാള്, ഇ-മാർട്ട്
ഉം കോയിക്കോട് ബീച്ച്
ലുലു മാള് ക്കോട് ബീച്ച്, കോട്ടക്കുന്ന് അങ്ങനെ കൊറെ സ്ഥലങ്ങള് പോയിണ്ടാവും. ഇടുക്കിലെ ഡാമ്. ഉം അറേഞ്ച് മാരേജ്
നിങ്ങളെ മാരേജ് ആയി ആയില്ല?
ഉം ആഹ് കഴിഞ്ഞിക്ക്ണ്.
ആള് ഇവിടെല്ലേ? നാട്ടിലില്ലേ?
ആള് ആളിന്റെ വീട്ട്ണ്ടാവും.
ആഹ്
ഞ പ്പം പരീക്ഷ ആയോണ്ടേ
ആഹ് ആഹ് ഇങ്ങട്ട് പോന്നതാ? അതെ എന്താ പഠിക്ക്ണേ?
എം ആർ എ സി
അതെ മ് എവിടെണ്?
ഐ ടി ല്
അരീക്കോട് ഐ ടി ഐ യില.
ഉം
ആഹ് നമ്മളെ അടുത്താണല്ലോ ഇവിടെ ഓക്കെ ഓക്കെ പഠിക്കട്ടെന്ന പിന്നെന്തൊക്കെയാ എവിടൊക്കെയ സ്കൂൾ ക്ലാസ്ന്നൊന്നും ടൂറ് ട്രിപ്പ് പോയിട്ടില്ല?
ഏഹ് ഇല്ല. ഇന്നെ വിട്ടിട്ടില്ല പേടിയ. ചെറിയ കുട്ടിയാണ് പറ്ഞ്ഞാണ്ടേ.
ആ ആ ആ പൂളിലൊക്കെ പോയിട്ട്ണ്ടോ?
ഏഹ് പോയിട്ടില്ല.
ഉം ഉം
നമ്മളെ കക്കാടം പൊയിലെന്നെ പോയിട്ടില്ല. ഇവിടെ അട്ത്ത്ള്ളേ.
അതെ ട്രിപ്പ് പോണം. ന്നാലെ നമ്മളെ മന റെഡിയാവോള്ളൂ. ഉം കാഴ്ചകള് കാണുമ്പം പച്ചപ്പ്കള് കാണുമ്പ അമ്മക്ക് സന്തോഷം വരും.
ആഹ് ക്കെ പറഞ്ഞത് ശരിയ ആഹ്
പുറത്തിറങ്ങുമ്പോ നമ്മക്ക് സ്ത്രീകൾക്ക് വീട്ടിൻ്റെ ഉള്ള്ന്ന് ഇങ്ങട്ട് ഇറങ്ങുമ്പോ നല്ല സുഖല്ലേ
ഉം പക്ഷെ പോകണം.
ഇൻഷാ അള്ള അത് തന്നെ ഞാ ഞാങ്ങനൊന്നും പോയിട്ടില്ലട്ടോ കൊറെയൊക്കെ കല്യാണത്തിൻ്റെ മുന്നേ പോയതാണ്. പിന്നെ ഇപ്പം കുറച്ചൊക്കെ ഇവിടെ കുട്ടിയളൊക്കെ ആയേരെ ഇങ്ങനെ പോയിട്ട്
ഉം ഉം
ബത്തോടപ്പം അങ്ങനെ പോയിട്ടൊന്നുല്ല കൊറെ ആ ഫാമിലി ഓക്കെ ന്നാ ശെരി.
ബൈ
ബൈ